കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
ഹലോ?
ഹലോ?
ആ ഞാൻ ബിസിനസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.
ആഹ് പറയൂ.
ആഹ ഫസ് ഓഫ്ഓൾ ഞൻന്റെ ബസിനസിനെ കുറിച്ചിട്ടു എൻ്റെ ഒരു ഒപ്പീനിയ പറയാം.
ആ പറയൂ
ഞാനൊ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാണെന്ന് കരുതിയിക്കണോ ഒരു ഓൺലൈൻ ബിസിനസ്സ്. ആ് മനസിലായി ചാരിറ്റിലേറ്റഡ് ആയിട്ടുള്ള. ആ ഡ്രസ്സ് അതുപോലെ ഓർണമെന്റ്സ്. അതിന് ഫുട് വെയർ അങ്ങനത്തെൊക്കെ ഇതാക്കിയിട്ട് അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ. ണം എന്നാണ് പ്ലാന്.
ഓക്കെ ഓക്കെ
ആഹ് അതിന് സ മീഡിയ ഐറ്റ് നമ്മ സോഷ്യൽ മീഡിയ റ്റ് ഇൻസ്റ്റാഗ്രാം. ആഹ് യൂട്യൂബ് അങ്ങനത്തൊക്കെ ഓരോ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്തിട്ട്.
പറയൂ ഹലോ പറയൂ കേ
കേൾക്കുന്നുണ്ടോ പറയുന്നത്.
ആഹ് കേൾക്കുന്നുണ്ട് പറിം.
ആഹ് അപ്പോൊ എങ്ങനെയാണ് ഓൺലൈൻ ആകുമ്പോ അതെ നല്ലതാണോ ചീത്തതാണോ എന്തായിരിക്കും ആൻ്റെ ഒപ്പീനിയനൽ എങ്ങനൊയിരിക്കും
ഓൺലൈൻ ബിസിനസ് പറയണുന്നത് നമുക്കിപ്പോ ഭയങ്കര ഒരു റണ്ണിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമുക്ക് ഈസി ആയിട്ട് അതിലൂടെ ബിസിനസ്സ് നടത്താം നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് എപ്പോം ആണേലും ഓൺലൈൻ ആയിട്ട് നമുക്ക് ബിസിനസ് നടത്താം കാരണം ആ ഫോണിലൂടെയല്ലേ അപ്പൊ നമ്മുടെ ഒഴിവ് ടൈം അനുസരിച്ചി നടത്തിയാൽ മതി പിന്നെ നമ്മള ഒരു വെബ്സൈറ്റ് ഒക്കെ ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെയും നോക്കാം അതിൽ തന്നെ ഡയറക്റ്റ് ആൾക്കാര് പർച്ചേസ് ചെയ്തോന്നള്ളൂ നമുക്ക് കൊറെേ അവര് എൻക്വയരീസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ
ഹലോ
എന്നോട് പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ ആണ് ഇത് ഈസി പക്ഷ നമുക്ക് എന്താ പറയാ നമുക്ക് കൊറെ ചോയ്സ് ഉണ്ടായിരുന്നു ഓവർ ടൈമ ഒന്നും നമ്മടെ പോവില്ല
ഒരുപാട് ഡീമറിറ്റ്സും ഉണ്ട് നമ്മളെ പേജ് വെച്ചി തന്നെ ഒരുപാട് ഫേക്ക് തുടങ്ങിയിട്ട് കുറേ ആൾക്കാാര് കൊടുക്കും അതുപോലെ ഇപ്പ ആുകൾക്ക് മെറ്റീരിലിന്റെ ക്വാളിറ്റി അങ്ങനത്തെൊന്നും കാണാൻ മനസാവില്ലല്ലോ
അതൊക്കെ ശരിയാണ് അതൊക്കെ ഡിമെറിസ്സ് മെറിസ്സ് എല്ലാ ബിസിനസിനും ഉണ്ട് ആ ഓലൈൻ ബിസിനീസ ആുമ്പോ എന്തായാലും ഡിമെറിസ്സ് വരും കാരണം ഓൺലൈനായിട്ട് നമ്മൾ നടതല്ലേ നേരിട്ടല്ലല്ലോ മീഡിയ വഴി നടത്തുന്നതല്ലേ അപ്പൊ എന്തായാലും അങ്ങനെ വരും ഈ ഡെലിവറിക്കൊക്കെ നമ്മള് ആ പ്രൊഡക്റ്റ് കയ്യിയില് കിട്ടാന് ടൈം നമുക്ക് ഓൺ ടൈമിൽ ചിലപ്പോ കിട്ടണം എന്നില്ല അതൊക്കെ അതിന്റെ ഒരു ഡീമെരിറ്റ് ആണ് അതുപോലെ മെറ്റീരിയൽസ് ക്വാളിറ്റി ചിലപ്പോ ആ കളറ് നമുക്ക് ഇതാണോ അറിയില്ല പിന്നെ അതുപോലെ ഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ നക്ക് നേരിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ നമ്മള് പറ്റിക്കപെടാനും കൂടുതൽ സാധ്യതയുണ്ട് ഓൺലൈൻ മീഡിയാസ്ൽ കൂടെ നമ്മള് വാങ്ങുമ്പോ നമ്മള് ഫോട്ടോൽ കണത് അൽ നമുക്ക് നേരിട്ട് വന്ന കഴിഞ്ഞാൽ നമുക്ക് ചിലത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല നമ്മള് പ റ്റിക്കപ്പെടാനുള്ള സാധ്യതണ്ട് ഫേക്ക ആയിട്ട് കൊറെേ എന്താ പറയാ ഇതണ്ട് മിസ് യുസ് ഉണ്ട് ഇപ്പ ഓൺലൈനിില് നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കുറെയേറെയാണ് അ നമ്മള് അതൊക്കെ ഈ ഓൺലൈൻ ഹ ബിസിനസ് ആകുമ്പോൾ നമ്മള് ശ്രദ്ധിക്കണം പിന്നെ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോ നമ്മള് കൊറ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോഴും ഓഫ്‌ലൈൻ ആണിച്ചയിബോയ്യേ കൂടെ നമ്മള് കുറെേ പഠിച്ചിട്ട വേണം ചെയ്യാൻ കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് ബിസിനസ്സ് പറയണുന്നത് നമ്മള് എല്ലാതും നോ
ഇപ്പ എല്ലാ ഇപ്പൊ എന്തൊരു ഏൺ ചെയ്യാണല്ലേ ആ ഏൺ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻന്ന് പറയണത് ബിസിനസ്സ് തന്നെയാണ് എല്ലാരും ചെറ കുട്ടികാണെങ്കിലും ഇപ്പോ സ്റ്റാർട്ടിംഗിൽ തന്നെ ഏണിംഗങ് ചെയ്യുള്ള ഒരു ഓപ്ഷ പറയുന്നത് ബിസിനസ്സയിട്ടാണ്
പക്ഷെ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നുള്ള മേഖല കൂടിയാണ് എന്ത് ബിസിനസ് പറയുന്നത് ഇപ്പത്തെ ആ
ഇതിൽ വുമൻസിന്റെ ഇതൊക്കെയാണ് ഓൺലൈൽ നടക്കണെന്നുണ്ടെങ്കിലും നല്ല കോമ്പറ്റീഷൻ നടക്കണണ്ട് ഇപ്പോ
അതെ അതെ കൊറെ കോമ്പറ്റീഷൻ വരുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഇപ്പ ചെറിയത് വലുതുന്നൊന്നുമില്ല എല്ലാവരും എന്താ ഓൺലൈൻ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മീഡിയ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഒക്കെ അപ്പ എല്ലാവർക്കും ഇതിനെ പറ്റി അറിയാം എങ്ങനെ
ആ എല്ലാവർക്കും എങ്ങനെ ബിസിനസ്സ് പോളിമായി നടത്തണം എന്നൊക്കെ ഒരു ഐഡിയ ഉള്ള ആൾക്കാരാണ് ചെറിയ കുട്ടികൾ വരെ
അതെ സക്സസ് ആവണം നമ്മള് കൊടുക്കണ പ്രൊഡക്റ്റും അതുപോലെ ക്വാണ്ടിറ്റി
ക്വാളിറ്റി വെച്ചിട്ടൊക്കെ തന്നെണ് നമ്മള് ഒരു ബിസ്നസ്സില് നമ്മള് എങ്ങനെ പിന്നെ നല്ല ട്രിക്കുകൾ യൂസ് ചെയ്യ ഓഫർ പ്രൈസ് അതുപോലെ ഒരു എക്സ്ട്രാ ഗിഫ്റ്റ് ഒക്കെ വെച്ച് കസ്റ്റമേഴ്സിനെ കൂടുതൽ ഇത ക്ക്‌ണ ക്വാളിറ്റിയിലും അട്രാക്ട് ചെയ്യുന്നതൊക്കെ നമ്മ അതെ അതെ അതൊക്കെ നമ്മള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാ നമക്ക് ഓൺലൈൻ ബിസ്നസ് ട്രെ പെട്ടെന്ന് തന്നെ റൺ ചെയ്യാം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മള്പ്പോ ഓഫ് ലൈൻ ആണ്ച്ചെങ്കി നമ്മള് ഒരു കട ഇണ്ടാക്കണം അതൊക്കെ വല്യ ചെലവാണ് ഓൺലൈൻ ആവുമ്പോ നമുക്ക് അതൊന്നു ആ
ഓഫ്‌ ലൈ ക്യാഷ് കൊർച്ച് ചുരുക്കിട്ടാണെങ്കില് ഓൺലൈനെണ് നല്ലത് പക്ഷെ നമ്മള് കൊടുക്ക്‌ണ അത്രയും ഒര് നമ്മള് വാങ്ണ
എഫേർട്ട് നമുക്ക് കമ്മി ആകും അതിന കമ്പാരിറ്റിവ് ല് ആ എപ്പഴും ട്രസ്റ്റബിളായിട്ട് നമ്മള് നമ്മൾ ട്രസ്റ്റബിളായിട്ട് നമ്മള് ഒര് ഓൺലൈൻ ബിസ്നസ് റണ്ണയ്യാ വെച്ചെങ്കി നമുക്ക് ഒറപ്പായിട്ട് സക്സസ് ഇണ്ടാവും ബ നല്ല കോമ്പറ്റീഷ്നാണ് നല്ല പിച്ചേഴ്‌സ് എടുത്ത് നല്ല അപ്‌ലോഡയ്യണം അതിന്റെ എല്ലാത്തിന്റേം ഡ്ര ആണെങ്കിലും കസ്റ്റമേഴ്സിന് കൂടുതൽ എന്താ പറയ ഇൻട്രസ്റ്റീവ് ആവണം അവരെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റണ്ണയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഓൺലൈ ഷോപ്പിംഗ് പറിണത് അതെ നമ്മളതിനായിട്ട് ഒരു ആപ്പ് ഒക്കെ ഇണ്ടാ
നീ ഈ ബിസ്നസ്സ് ചെയ്തിട്ടുണ്ടോ അതോ
ഞാൻ ബിസ്നസ് ചെയ്തിട്ട്ണ്ടോ ചോയിച് കഴിഞ്ഞാ ഡ്രസ്സിന്റോക്കെ ചെയ്ത്ട്ട്ണ്ട് ഓൺലൈൻ ആയിട്ട്
ഇപ്പ എല്ലാരും വുമൻസിന്റെ ഡ്രസ്സിനന്നെണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നല്ല മാർക്കറ്റിംഗ് നടക്കണതും
ടീഷന്ള്ള മേഖലയാണ് ഡ്രസ്സ് ബിക്കോസ് എല്ലാരും ഇപ്പൊ ഡ്രസ്സിന്റെ ഒരു ഇതാണ്
അതെ ഡ്രസ്സ്‌ ഓർണമെന്റ്സ് ഗേൾസിന്റതാണ് കൂടുതലായി ട്ട് ഓർണമെന്റ്സ്
അതെ അതെ
ഇതൊക്കെ എല്ലാതും ആ ഒരു ഗേൾന് വാണ്ട എല്ലാതും എല്ലാം ഒരു ഓൺലൈൻ പേജ്ങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ന്ന്ണ്ട് ഓൺലൈൻ ആയിട്ടന്നേ ഒരു ബിസ്നസ് അതുപോലെ അതില് നമ്മള ഡ്രസ്സിന്റെ വുമൻസിന് വേണ്ട ഫുള്ള് ഡ്രസ്സിന്റെ പൈജാമ അതുപോലെ കുർ ത്തി വെസ്റ്റേൺ വിയറ് പാർട്ടി വിയറ്
നല്ലൊരു ഐഡിയ ആണ് അതാവുമ്പോ നമ്മള് ഒരു ആപ്പില് ഒര് ഇതിലേ കെറിയ നമുക്ക് എല്ലാതും ഒരു വുമൺ ന്
ആ എല്ലാതും ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാ വേണ്ടതെല്ലാതും അത് ലാക്കിയിട്ട്
അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ നമ്മള് നന്നായി പഠിച്ചിട്ട് വേണം അതിനെ എന്താ പറയാ ഒരുങ്ങി നിക്കാന് ഇല്ലെങ്കി എന്താ പറയാ അത് യൂസ് ചെയ്യാന് ആൾക്കാര്ണ്ടാവും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആ വീഡിയോസ് നമ്മളെ അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ വീഡിയോസ് എടുത്തിട്ട് വേറെ അക്കൗണ്ട് ഉണ്ടാക്ക അത് വെച്ച് ഫൈക്ക് ഫൈക്ക് ആയ കാര്യങ്ങള് ആ
ആ ഫൈക്ക് വെച്ചിട്ട് നമ്മൾത് തുടങ്ങണം ഒരുപാട് ആൾക്കാര്ണ്ടാവും
പിന്നെ നമ്മള് ഒര് ഒര് ഡ്രസ്സ് മാത്രല്ല ഓർണമെൻസ് ഇങ്ങള്പ്പോ അങ്ങൻത്തെ ബിസ്നസ്സ് അല്ലേ പർഞ്ഞെ എല്ലാ
ആഹ് അതെ
ആഹ് ഹ് അതൊക്കെ ആകുമ്പോ എക്സ്പെൻസീവ ആണ് അപ്പൊ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമ്മള് റണ്ൺ ചെയ്യണം
അതെ പുറത്ത് പോയിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് പിന്നെ ആഹ് ഷോറൂമിന്റെ ഒന്നും ആവശ്യല്ലല്ലോ നമ്മള് സെൽഫ ആയിട്ടല്ലേ അപ്പൊ അതിനന്നൊക്കെ നല്ല പ്രൊഡക്റ്റ നല്ല ക്വാളിറ്റില്ലതും നമ്മള് കസ്റ്റമേഴ്സിന്റെ മാക്സിമം
നിങ്ങളെങ്ങനെ ആഹ് നിങ്ങള നിങ്ങ തന്നെ അത് സെറ്റ് ചെയ്ത് ഹാമ്പർ വർക്ക് ആയിട്ടൊക്കെ നിങ്ങൾ കൊടുക്കുവോ
ആഹ് ഒരു ക്രാഫ്റ്റ് ആയിട്ട് നമ്മള് കൊടുക്കണ രീതി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയാണോ അപ്പൊ അതില് ഹാമ്പേഴ്സ് ആണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും ചെറിയ
കസ്റ്റമൈസ്ണ്ട് കറ്റമൈ ഓപ് ഓെ നല്ലൊരു പ്ലൻ ആണ് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെതി്ൊ എക്സ്ട്രാ ആഡ് ചെയ്തെ ഗീവ് അവേ
ആഹ് അത്
അതൊക്കെ ഒരു ബിസിനസ് റണ് ചെയ്യാനുള്ളര് ഐഡിയാസ് ആണ് ട്രിക്കുകളും നമ്മള് യൂസ് ചെയ്യണല്ലോ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോ ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ ആഡ് ചെയ്താലല്ലേ
അതെ
വേറെ ബോയ്സിന് തുടങ്ങുകന്ന് വെച്ച നിങ്ങ എന്താണ് നിങ്ങ എന്ത് ബിസിനസ ആാണ് നിങ്ങള് കൊണ്ടുവരാ ആഗ്രഹിക്കും
ബോയ്സിന് ഷൂ
ആഹ് അത് നല്ലരു ഓപ്ഷനാ
ഷൂന്റെ മാർക്കറ്റിംഗ് ആഹ് ഇപ്പൊ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ടല്ലോ വെറൈറ്റി മോഡൽ ആയിട്ട് അപ്പോ ഷൂ അതുപോലെ
ബൂട്ട്ജേ്സി അതൊക്കെ ഇണ്ടോ ആഹ്
ആഹ്
നല്ലത്
ബോയ്സിന്റെ ബോയ്സിന്റെ ഇപ്പൊ പ്ലാനിങ്ങ ഇല്ല ഇനി വരും കാലം തുടരുമ്പോ ഷൂ ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണത് പിന്നെ ഏതൊക്കെ ഉണ്ടാവല്ലേ ജാക്കറ്റ് ഒക്കെ ഉണ്ടാവല്ലേ നല്ല ആഹ് അതില് റെന്റിന്റെ ഓപ്ഷൻസും കുറച്ച് ഇൻക്ലൂഡീത്ട്ട്.
അത് നന്നായിട്ട്ണ്ടാവും ബിക്കോസ് എല്ലാര്ക്കും അങ്ങനെ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തൊരു. റെന്റും അത് നല്ലൊരു ഐഡിയാണ് ബിസിനസില് ഇപ്പോ. കൂടുതലും കുറേ ആൾക്കാര് അങ്ങനെ വര്ണ് ണ്ട് റെന്റെട്.
ആഹ് അപ്പൊ ഓരോ പരിവാടിയൊക്കെ ഉണ്ടാകുമ്പോ റെന്റിനായിട്ട് കൊണ്ട്പോവുമ്പോ അതിൽ നിന്ന് നമ്ക്ക്.
അതെ, അതെ നല്ലൊരുതാണ്ല്ലേ.
ഉം ഉം.
പണ്ടൊക്കെ കാറ് റെന്റ്. ആണാണ് ഇപ്പൊ ഡ്രസ്സ്‌ റെന്റാണ് അത് നല്ലൊരു ബിസിനസാണ് പുതിയ, പുതിയ. ഐഡിയാസ്.
ഉം, ഉം.
വെഡ്ഢിങ്ങ് സീസൺ ഒക്കെ നല്ലോ വര്ന്നോണ്ട് അങ്ങനത്തെ ടൈപ്പ്. പ്പ് ഡ്രസ്സ് റെന്റില് കൊട്ക്ക്ണത് നല്ലൊരു ഓപ്ഷനാ ഡ്രസ്സ്‌. കോഡ് ആഹ്.
ഉം റെന്റിന് കൊടുക്ക്ണ് നല്ലാണ് ബോയ്സിന്റെക്കെ ആവുമ്പോ കൊറച്ച് റെന്റ്. ന്റ്റൂടി ഇൻക്ലൂഡ് ചെയ്ത്ട്ടില്ലെ ഒരു ബിസ്നസാവാനാണ് താല്പര്യം.
ആഹ് താല്പര്യം ഉം നല്ലൊരു ഓപ്ഷനാണ്. കപ്പിൾസിന്റെ ഡ്രസ്സൊക്കെ ഇതുപോലെ കൊടുത്താല് നന്നായിട്ട്ണ്ടാവും ബിക്കോസ്. കല്ല്യാണമല്ലേ എല്ലാര്ക്കും ചെലപ്പോ. നല്ല ഡ്രസ്സ് വേണം ഫുൾ എമൗണ്ട് കൊടുക്കാനും പറ്റാത്തവരൊക്കെ വാങ്ങും.
ആഹ് ആഹ്.
ഉം.
എന്നാ ശരിട്ടോ.